ഹലോ
ആഹ്
അതെ അതെ ആഹ് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ
ആരാ വിളി
ആഹ് പറയൂ പറയോ
അതെ ഞമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ട
ആഹ് ആഹ്
ഇണ്ട് ധാരാളം വടെ അറവ്ശാലെന്റെ മാലി ഞങ്ങളും മറ്റ് നിക്ഷേപിക്കുന്നുണ്ട് അപ്പം അതിനെ പറ്റി
ഓ
നമുക്ക് അതിനൊരു തക്കതായ പരിഹാരം കാണണം
നമ്മള് ശ്രദ്ധിക്കാറുണ്ട് എന്നാലും പലതും നമ്മള് കാണാതെ പോകുന്നുണ്ട് അത് നമ്മുക്ക് എവിടെയൊക്കെ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് എല്ലാ സ്ഥലത്തും ഉണ്ടോ
ഇല്ല ഞമ്മക്ക്ഈ മേലാറ്റൂര് മേലാറ്റുര് പുഴ വരുന്നില്ലേ ആ പുഴന്റെ ഭാഗത്തായിട്ടാണ് അധികം വരുന്നദ് എന്റെ വീ ട് പുഴന്റെ അടുത്താണ് ഞാനത് നിരന്തരം കാണുന്നില്ലെങ്കിലും ഈ വേസ്റ്റ് തള്ളുന്നത് കാണുന്നില്ല മാലിന്യം തള്ളുന്നത് കാണുന്നില്ല പക്ഷ അത് ത ആരോക്കെ തള്ളിണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ അവിടെ ങ്ങനെ കുന്നും കൂടി കിടക്കുന്നുണ്ട്
രാത്രി സമയങ്ങളിലായിരിക്കും ചിലപ്പോ അതുകൊണ്ടായിരിക്കും എല്ലാരും വിശ്രമിക്കുന്ന സമയമാണല്ലോ
ആഹ് അഹ്കൊണ്ടാരും കാണുന്നില്ല ആ സമയത്ത് ആകുമ്പോ അപ്പം നിങ്ങെളെന്തെങ്കിലും ഒരു പരിഹാരം കാണന്ന് ആ കിട്ടാൻ വിളിച്ചിരുന്നത്
എനക്ക് മേലാറ്റൂരു പോഴൻ്റെ ഭാഗം ല്ലേ വരുന്നത്
പോഴന്റ് ഭാഗാണ്
ആ ഭാഗത്ത് നമ്മുക്ക് ഈ നിരീക്ഷണ സാധനങ്ങൾ ഉണ്ടല്ലോ
ആഹ് നിരീക്ഷണ വസ്തുക്കൾ വെക്കെല്ലേ ആഹ് അവിടെ ആഹ് ആഹ്
അതിന്റെ എല്ലാ സൈഡും മാലിന്യങ്ങൾ കാണുന്നുണ്ടോ
ആഹ് ഇണ്ട് ഇപ്പൊ നിലവിൽ അവിടെ ഒരു നിരീക്ഷണ വസ് ത്തുണ്ട് പക്ഷെ നിങ്ങള് എന്താ വച്ചാലേ ആ നിരീക്ഷണാവസ്ത്തു ഇപ്പോ ഒരു അനുയോജ്യമായ സ്ഥലത്തല്ല വെച്ചക്കന്നത് നമുക്ക് ആ സ്ഥലത്ത ന്നന്ന് ഒന്നല്ലെങ്കിൽ അത് മാറ്റി വെക്കെ അല്ലെങ്കിൽ വേറെ പുതിയ നിരീക്ഷണ വസ്തുക്കള് സ്ഥാപിക്ക ക്കെ ചെയ്യേണ്ടി വരും അല്ലാതെ ഇപ്പം ഒരു മാർഗമില്ല.
ഞാനിപ്പോ ഇപ്പഴത്തെ ചേർന്നിട്ടുള്ളു ഇവിടെ അതുകൊണ്ട് എനിക്ക് ഇവിടത്തെ കാര്യങ്ങളൊന്നും അത്ര ശരിയായി വന്നിട്ടില്ല ഞാന് ഏഹ് നോക്കട്ടെ എന്ന വേണ്ട പോലെ ചെയ്യാം അത് അവിടെ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ പുതിയ നമ്മുക്ക് യോ ചെയ്യാം ഏഹ്
ആഹ് ആഹ് പിന്നെ നിങ്ങക്ക് അറിയാലോ ഇപ്പൊ മഴക്കാലാണ് മഴക്കാല ആവുമ്പോ തന്നെ നമ്മൾ ഈ പുഴന്റെ അരികിൽ കൂടിയാണ് അധികം മാലിന്യ തളളുന്നത് ഴ ന്ന് പറയുന്നത് നമ്മളെ അഹ് കുറെ ഗ്രാമത്തി കൂടിഅതുപോലെ തന്നെ ഏഹ് കുറെ നഗരത്തില കൂടെ ഒക്കെ ഒഴുകി പോകുന്നതാണ്. കുറെേ ആൾക്കാര് ആഹ് വെള്ളത്തിനിന്ന് കുളിക്കുന്നുണ്ട് അത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
ആഹ്
ഇങ്ങനെ ഒരു മഴക്കാലം ആവുന്ന കൊണ്ട് ഈ മാലിനൊക്കെ പുഴയിലേക്ക്അങ്ങനെ നീങ്ങിട്ട് അത് നമ്മുടെ നാടിന്റെ അത് ഈ നാടിന്റെ നാനാ ഭാഗത്തുകൂടി ഒഴുകി നടക്കയാണ്. അപ്പൊ അതിലൊരു അടിയന്തരമാ ആ
അത് ഞമ്മു
അതിനൊരു അടിയന്തതരമായ ഒരു തീരുമാനം ഉണ്ടാക്കണം.
ആഹ്
അത് തന്നെ ഇപ്പോ അവിടെയുള്ള മാലിന്യങ്ങള് നമ്മള് അവിടെ നിന്നും കളഞ്ഞു തരാം പിന്നെ ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ അനുമതി ലഭിക്കും മേല ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുമതി ലഭിച്ചിട്ട് വേണം നമ്മുക്ക് അവിടെ ഈ നി നിരീക്ഷണ വസ്തുക്കളെല്ലാം സ്ഥാപിക്കാന് അപ്പോ ഒരു രണ്ടു ദിവസം കൊണ്ട് നമ്മുക്കത് റെഡിയ ആക്കാം ശരിയാക്കാം. ഏഹ് എന്താലും ഇന്നോ നാളൊക്കെ ആയിട്ട് ഏഹ് നമ്മള് അവിടെയുള്ള മാലിന്യങ്ങളെ നീക്കി തരാം.
ആഹ് പിന്നെ ഞമ്മക്ക് ആഹ് ആഹ് ആഹ് ഓക്കെ പിന്നെ ഞമ്മൾ എന്തായും നാളെ ഒരു ഗ്രാമസഭ കൂടുന്നുണ്ട്. അപ്പൊ ആഹ് ഗ്രാമസഭയില് എങ്ങനെയൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ നമ്മുക്ക് പരിഹരിക്കാം ഈ മാലിന്യം തള്ളുന്ന ആൾക്കാരെ നമ്മുക്ക് എങ്ങനെയൊക്കെ ഓരെ പരമാവധി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാമെന്ന് നിഗമനത്തിൽ പരമാവധി ചർച്ച ചെയ്തിട്ട് ആഹ് ചർച്ച ചെയ്തിന്റെ കുറി പ്പ് നിങ്ങളിലേക്ക് അയച്ചു തരാം അപ്പ നിങ്ങൾ അതിന് വേണ്ട ഒരു പരിഹാരം കൂടി കാണെങ്കില് അത്രേയുംനന്നായിരിക്കും.
എന്തായാലും ഞങ്ങൾ ഇന്നോ നാളൊക്കെ ആയിട്ടേ പറഞ്ഞില്ലേ ഞങ്ങള് മാലി ന്യങ്ങള് അവിടുന്ന് നീക്കി തരാം പിന്നെ ഒരു രണ്ടു മൂന്ന് ദിവസം പി ടിക്കും നമ്മുടെ ഈ മേല് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് അനുമതി ലഭിച്ചിട്ട് വേണമല്ലോ നമ്മുക്ക് ഈ നിരീക്ഷണ വസ്തുക്കളെല്ലാം സ്ഥാപിതമാക്ക അതിനുള്ള പണം ലഭിക്കണം കാര്യങ്ങളെല്ലാം ശരിയാവണം. അതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസം പിടിക്കും അപ്പോ നിങ്ങളുടെ വലിയ സഹായം വേണ്ടിവരും ഞങ്ങൾ ഇപ്പോ ഇത് നാളെ ക്ലീനാക്കി ഇനിയും അവിടെ ആളുകൾ വന്നിട്ടാൽ അത് ഞങ്ങൾക്ക് കാണൻ സാധിക്കുകയില്ല അപ്പൊ നിങ്ങ നങ്ങളൊന്ന് കൊറച്ച് പേര് പഞ്ചായത്തിലെ കുറച്ച്ആൾക്കാര് ഇതിന് വേണ്ടി ഒന്ന് ഒരു രണ്ടുമൂന്ന് ദിവസെ ആള് മാറിയാലും കുഴപ്പമില്ല-
ആഹ് നിങ്ങള് അല്ല നിങ്ങള് വന്ന് നോക്കുമ്പോ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട് എന്താ വച്ചാല് നിങ്ങവിടെ വന്നിട്ട് അവിടെ എവിടേക്കാണ് ക്യാമറ വെക്കാൻ പറ്റുക എന്ന് കൂടിനോക്കണം. അല്ല അതെ ഉം ഇന്ന് വെറുതെ ഒരു സ്ഥലത്ത് കൊണ്ടോയ് വെച്ചിട്ട് കാര്യല്ല
ഇല്ലല നമ്മളൊര് രൺ ണ്ട് മൂന്ന് ഏഹ് നിരീക്ഷണ വസ്തുക്കള് എന്താപ്പോ ഏഹ് വസ്തുക്കൾക്കുള്ള അനുമതി നൽക ചോദിക്കാനാണ് ഞങ്ങളെന്തായാലും തീരുമാനിച്ചിട്ടുള്ളത്
നിങ്ങള് ഇപ്പ തന്നെ അനുമതി ചോദിക്കണ്ട എന്തെ വെച്ചാലേ നിങ്ങളവിടെ വന്നിട്ട് ഏതൊക്കെ സ്ഥലത്താണ് നിരീ സ്നോസ്റ്ററ് വെക്ക്ണത് എങ്ങനെക്കേണ് വെക്കണ്ടത് ന്നോയ്ച്ച്ട്ട് യ്ച്ചിട്ട് എത്ര എണ്ണം വെക്കണം നോൽക്കണം കൊട്ക്കാ ചെൽപ്പൊ മൂന്നെണ്ണം വേണ്ട്യാരും ചെൽപ്പൊ അഞ്ചെണ്ണം വേണ്ട്യാരും
ഞങ്ങള് ഇന്ന് പണിക്കാരെ കൂട്ടി വരാം അപ്പൊ ക്ലീൻ ആക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാലിന്യം എവിടെയാണൊ കടക്കുന്നത് അതുപോലെ എവിടെ നിന്നെല്ലാം വിടാൻ സാധ്യതകളുണ്ട് ഇതെല്ലാം ഞങ്ങളൊന്ന് അന്വേഷ് ഷിക്കുന്ന്ണ്ട് നിങ്ങളീ പറഞ്ഞ ആഹ് ഉദ്യോഗസ്ഥരൊക്ക വരാണെങ്കിൽ നമ്മുക്കൊന്നെ ഈ മാലിന്യം നീക്ക്ന്നതിന്റെ എടയിലൊന്ന് സംസാരിച്ച് എവിടെക്കേണ് വേണ്ടതൊന്ന് ഞമ്മക്കൊന്ന് തീര്മാനിക്കാം പിന്നെ നിങ്ങളുടെ വക പഞ്ചായത്തിന്റെ വക ഒരു കുറിപ്പ് കൂടുണ്ടെങ്കി അത് കൂടുതൽ ഏഹ് നമുക്ക്
ആഹ് ഞങ്ങള് ഒരു ആഹ് ഞങ്ങളൊരു പരാതി എയ്തീട്ടെ പരാതി എയ്തീട്ട് രേഖാമൂലം നിങ്ങളെ അറിയിക്കാം
പഞ്ചായത്ത് ഭ പ്പൊ കാര്യങ്ങളൊക്ക ഇണ്ടെങ്കി അയ്ന് ഒന്നുകൂടി ബലം കൂടും അവോണ്ട് നമ്മക്ക് ഏഹ്
ആഹ് മുമ്പൊരു പരാതി നൽകീനു പക്ഷെ അതിന് വേണ്ട പോലെ ഒര് മറുപടി കിട്ടീല്ല അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും നേരിട്ട് നിങ്ങളിലേക്ക് കാണ്ട് അന്വേഷിച് അതെ അപ്പൊ നിങ്ങളെ വിളിക്കാന്നീ ആഹ്
എത്രയും പെട്ടെന്ന് ശരിയാകി തരാം അതുപോലെ നിങ്ങളീ രണ്ട് മൂന്ന് ദിവസ് സം പറഞ്ഞല്ലൊ ഇത് ഏഹ് കിട്ടാന്
ഉം
അപ്പോ ഇത് നമ്മള് വീടിയോ ഇട്ത്ത് വിട്ടു തരാണെങ്കിലെ നമ്മള് അവര്ക് ക്ക് കുന്നാ പണം എന്താണ്ന്ന് വെച്ചാല് ഈ ഇത് പകർത്തുന്നവർക്ക് നമ്മളൊര് ഏഹ് പൈസ ഈടാക്കും തരും ആ പരിതോഷ് പിഴ നൽകുന്നതാണ്
ആഹ് ആഹ് അപ്പോ നിങ്ങള് ഞങ്ങള് പര ങ്ങ് ആഹ് പരമാവധി ഞങ്ങളൊണ്ട് കഴിയുന്ന പരമാവധി ഞങ്ങൾ നോക്ക്‌ പക്ഷെ നിങ്ങൾക്കറിയാല്ലോ ഇത് അധികവും മാലിന്യം നിക്ഷേപിക്കുന്നത് രാത്രി സമയങ്ങളിലാണ് ഞമ്മളൊക്കറിയാ ഒറങ്ങുന്ന സമയത്തായതുകൊണ്ട് നമുക്ക് അത് കൂടുതലായിട്ടൊന്നും ചിത്രം പകർത്താൻ കഴിയൂല്ല
ആഹ് ആഹ് അന്ന് നോക്ക്യാ മതി ഈ അറവ് കഴിഞ്ഞുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ഈ കോയികൾടെ മാലിന്യങ്ങളൊക്ക കളയുന്നത് ഓരൊരൊ വണ്ടികളിലായിരിക്കും ഒരു ഏഹ് അപ് അപ്പൊ ആഹ് വണ്ടികൾടെ നമ്പറുകളൊക്ക കിട്ടാണെങ്കിലെ
ആഹ് അത് അതൊക നിങ്ങൾലേക്ക് അയച്ച് തരാം
ആഹ് അതൊന്ന് ലഭിച്ചാതന്നെ നമുക്ക് അവരെ പിടിച്ച് വേണ്ടേ രൂപ ത്തിൽ കൈകാര്യം ചിയ്യാം
ആഹ് ആഹ് എവ്യെഡ് ആഹ് നിങ്ങളെതായാലും രണ്ടീസം കൊണ്ട് വരോലൊ അപ്പൊ നമ്മള് ഞങ്ങള് നാളെ ദേ ഗ്രാമസഭ കൂട്ന്ന്ണ്ട് അപ അയ്ല്ള്ള വ്യക്തമായ തീരുമാനം ഞങ്ങൾ നിങ്ങളെ അറി വിപുലമായിട്ട്ള്ള എന്തേലൊക്ക ഒരു തീരുമാനം വേണ്ടിവരും നേമാ കണ്ടാൾക്കാരുടെ മേൽല് കർശനമായ നടപടി സ്വീകരിക്കണ്ടേരും അല്ലാതെ നമ്മക്കിപ്പൊ ഇത് നിർത്താൻ കയ്യൂല്ല പിന്നെ അത്പോലെ വര്ണൊരു പ്രശ്നാണ് എന്താ ച്ചാല് നമ്മക്ക് നമ്മളെ എര്ത്ത് ഇവടൊര് ഏഹ് അറവ്ശാലണ്ട് ഈ അറവ്ശാലയിൽ നിന്നും ഒര് ഓക്ചാല് ആഹ് ഈ പൊഴയിലേക്ക് അപ്പൊ ഒരവ് അവടെ നിന്ന്ന്നെ നേരിട്ട് കാണ്ട് ഈ പൊയീലേക്ക്‌ മാലിന്യം തള്ളാണ് അപ്പൊ അതിന്ള്ളൊരു നിയമ നടപടി എന്തെങ്കിലും സീ
ദ മ്മളിപ്പോൾ തന്നെ മേൽദ്യോഗസ്ഥരെ വിളിച്ച് അറിയിക്കാം അയ്ന് വേണ്ട. നടപടി ന്നർഞ്ഞ് മ്മൾ കർശനമായി തന്നെ അവർക്ക് നൽകുന്നതാണ്. ഏഹ് ഇങ്ങളിപ്പോ വിളിച്ചിട്ട് എന്താന്നേച്ചാല്. ഇങ്ങൾടെ മേലുദ്യോഗസ്ഥര ഒന്ന് വിളിച്ചിട്ടേ കാര്യങ്ങള് പറയാൻ സാധിക്കുകയുള്ളു.
ആഹ് അവ്ടെ പൊയക്കാകെ മാലിന്യായി കെടക്കാണ് അവടെ വെള്ള ത്തിലേക്ക് ചേരുന്ന ഭാഗം മൊത്തം മൊത്തം കറുത്തുകാണ്ടാണ് നിക്കണത്. കറുത്ത്കാണ്ട് ആകെ ഓല ആഹ് നമുക്ക് വെള്ളം പൊയീലെ വെള്ളം നമുക്കൊര്. അങ്ങനെ വല്ലാതെ മാറ്റം വര്ത്താൻ കഴിയില്ലെങ്കിലും. കൊറച്ചൊക്കെ നമുക്ക് ഈ മാലി തള്ളുന്ന നിരോധി നിരോധിച്ചാല് അല്ലെങ്കിൽ അവരെ തടഞ്ഞാല് കൊറച്ചൊക്കെ റെഡിയാക്കാം.
ആഹ് ആഹ് ആഹ്
നിങ്ങൾ അതിനുള്ളരു തീരുമാനം. അടിയന്തരമായി സ്വീകരിക്കാണെങ്കില്.
അതെ അതെ അതായത് നമ്മുക്കൊര്. രണ്ട് മൂന്നാൾക്കാരെങ്കിലും ഇങ്ങനെ മാലിന്യം തള്ളുന്ന ആൾക്കാരെ കിട്ടിയാലേ അവർക്ക് വേണ്ട പിയ ഈടാക്കിയിട്ട്. എന്നാൽ പിന്നെ ബാക്കിയുള്ളവരും ഇത് കണ്ട് പഠിച്ചോളും. ഏഹ്
ആ പിന്നെ അത് മാത്രം പോരാ നമ്മള് നിരീക്ഷണ വസ്തുക്കൾ സ്ഥാപിച്ചാൽ മാത്രം പോരാ. കാരണം അവർ മനസ്സിലാവണ്ടേ ഇവടെ ഇങ്ങനെ സംഭവങ്ങൾ നടന്നിട്ട്ണ്ട് എന്ന്. മനസ്സിലാവണെങ്കില് അവിടെ ഒരു ബോർഡും മ ണം ഒരു അറിയുന്ന എന്തേലൊക്കെ സാനം വെക്ക ഓലെ അറിയിക്കാന്. ആഹ് ആഹ് ഓര അറിയിക്കാൻ പറ്റ്ന്ന രൂപത്തില എന്തേലൊക്കെ വെക്ക.
ആഹ് അദ് നമ്മക്ക് സ്ഥാപിക്കാം.
ആഹ് ആഹ് പിന്നെ നിങ്ങള ഈ ഇതിന്റെ നിരീക്ഷണ വസ്തുന്റെ വിവരം ഒന്ന് വേഗം. ഉം മേലുദ്യോഗസ് ൽ നിന്നും അനുമതി ലഭിക്കാണെങ്കിൽ നക്കത് പെട്ടെന്നന്നെ ആക്ക. ആ
അപ്പൊ പഞ്ചായത്ത് മെമ്പറിന്റെ ഒപ്പും സാക്ഷിം കാര്യങ്ങളൊക്കെ ഇല്ലതെ ഒന്ന് ഏഹ് പേപ്പർലൊന്ന് ശരിയാക്കി വെകൊണ്ടിം. പരാതിയായിട്ട് തന്നാലും മതി.
ആഹ് ഞങ്ങളെ ഈ പരാതി. ഇപ്പ തന്നെ എയ്തി തയ്യാറാക്കി വെക്ക. ഇങ്ങള് നാളെ ഗ്രാമസഭ കൂടുന്നുണ്ടല്ലോ അപ്പ അയ്ന് ഞങ്ങളൊന്ന് ച ഇത് ചെയ്യും കുടി ചെയ്യാം അപ്പൊ നിങ്ങള് നാളെ വരും. ആ
ബലം കൂടാൻ വേണ്ടീട്ട് നിങ്ങള് കൊർച്ച് ആളുകൾ കൂടിയ പേരെഴ്തിയന്ന് ഒപ്പിട്ടാലേ. പഞ്ചായത്തില്ള്ള ആൾക്കാര് അത് കൂടുതൽ ഒന്നുകൂടിം ബലം കൂട്ടും.
ആ ഓക്കെ ഞങ്ങള് അങ്ങനെ ചെയ്തോളാം.
ആഹ്
പിന്നെ ങ്ങക്കറിയാ എപ്പഴും മഴക്കാലാണ് മഴ ശക്തമായി പെയ്യുന്ന കൊണ്ട് തന്നെ. എല്ലാ വള്ളവും പൊഴയിലേക്കാണ് ഒഴ്ക്ണത് പൊഴേക്ക് ഒഴ്കിക്കാണ്ട് അത്ങ്ങനെ ഒഴിച്ച് പോവാണ്.
നിങ്ങളൊക്കെ ആ പരാതി വഴി നല്ല രീതിയിൽ തന്നെ എഴ്തണം. നമ്മള് ഇത് കൊണ്ടായിരിക്കും. പോവുക നിങ്ങൾ തന്ന പ്രശ്നമാണ്. എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോവുക.
ആഹ് ആഹ്
ങ്ങള് പിന്നെ കൂടുതൽ ഇതിനെ കുർച്ച് പറഞ്ഞു കൊടുക്കും ചെയ്യും. ന്നാലും ആദ്യം ച് തൊന്ന് വായിച്ച് നോക്കും അതിന് തീരെ ബലമില്ലെങ്കിൽ പിന്നെ ചെലപ്പോൾ. അവരത് റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട്. അത്കൊണ്ട് നല്ല രീതിയിൽ തന്നെ
ഇല്ല ഇല്ല ഞമ്മള്. ആ ഇല്ല ഞങ്ങൾ വ്യക്തമാവുന്ന രൂപത്തിൽ ഞങ്ങളെ പരാതിയെയ്തി എഴുതി തരാം. നിങ്ങളെ കയ്യിലുള്ള വളരെ വേഗത്തിലാണ് അടിയന്തരമായിട്ടന്നെ അയ്നുള്ള പരിഹാരം കാണണം. അല്ലെങ്കില് നമുക്കറിയാലോ അടിയിലെ കൊറേ ഗ്രാമങ്ങളുടെ അല്ലെങ്കിൽ കൊറേ നഗരങ്ങളുടെ അവസ്ഥ. വളരെ ദുരിതത്തിലാണ്. പൊ പെട്ടെന്നരു പരിഹാരങ്ങൾ കാണണെങ്കില് അത്രയും നല്ലതായിരിക്കും. അവരൊന്നറിയാതെ ഇവെള്ളത്തി കുടിവെള്ളം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെതന്നെ കുളിച്ചാൻ ഉപയോഗി ക്കുന്നുണ്ട് അങ്ങനെ പല കാരൃത്തിലും ഉപയോഗിക്കണ്ട് അവർക്കൊന്നും ഈ വിഷയങ്ങൾ അറിയില്ല നേരെ മായെങ്ങും തങ്ങുന്നുണ്ടെന്ന വിഷയം നമുക്കറിയില്ല
ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം